ഹലോ ആ കേക്കാണില്ലേ
ഹലോ കേക്കാമോ
ആഹ കേൾക്കണ്ട് അവിടെ കേക്കണ്ടോ
ആ ഓക്കെ ആരുന്നുണ്ട്
ആ ചായ കുടിച്ചോ
ആഹ ശബ്ദം കൊറവാന്നോ
അല്ലല്ല അത് റേഞ്ചിന്റെ എന്തേലും പ്രശ്നവോ
ഓക്കെ ആഹ് ആഹ്
ഇപ്പൊ കേക്കണ്ടോ
ആഹക്കണ്ടുണ്ട്
ആഹ് ചായക്കെകുടിച്ചില്ലേ
അനി കുറ പാളിയുണ്ടായിരുന്നു അതക്കെ കഴിഞ്ഞു
ഫ്രീ ആയോ
ഇ ഫ്രീയില്ല ഇപ്പ ജസ്റ്റ ഇന്ന് അത്ര
ആഹ അത് ശരി പുളിയൊക്കെ കഴിഞ്ഞു
ഇല്ല ഇല്ല ഇല്ല ജോലി ഒതുങ്ങിയില്ല ഇ ഒരുപാട് കിടക്കന്ന് അവിടെല്ലാം കഴിഞ്ഞൻ
ഇല്ലേ കൊറെ ക്കെ എന്നാലും പൊള്ളായിട്ടില്ല കുളിയൊന്നും കഴിഞ്ഞിട്ടില്ല
ഉം കുട്ടികളൊക്കെ എന്ത് ചെയ്യന്ന്
കുട്ടികള് ഇന്ന് സ്കൂളൊന്നുംില്ലല്ലോ അവിടെന്ത് മോളും നാത്തുംന്റെ ഇപ്പൊ അവിടെ എടുത്തട്ട എടുക്ക പോയതാണ്
ഉ ട്യൂഷന ക നിങ്ങക്ക്
ഇല്ലേ ട്യൂഷന ഒന്നുംില്ല അതിനനൊന്നും ആയിട്ടില്ല യട്ടീട്ടന്നന്ന്
ആഹ ആഹ
ഇന്ന് ചെറിയ കുട്ടിയണോ ഒന്നര വയസ്സായിട്ടേ പോവാനായിട്ടല്ല ഇന്ന് മായൊക്കെ ഉണ്ടോ
ഇ ഇപ്പൊ അപർമിച്ച് വളം ഇട്പ നല്ലൊരു മഴ വന്നായിരുന്നു അതുപോലെ തതെ പോവുകയും ചെയ്തു
ആഹ
ഇപ്പൊ നല്ല വെയിലുണ്ട് സൈഡ കൂളുംണ്ട് സൈഡ വെയിലും
ആഹ് മൂടി ചെറുതായിട്ട് വെയില ഇറച്ച ഇങ്ങനെ വെക്കണ്ട്
ആഹ്
ചെല്ലാണല്ലേ
ഇല്ല ഇല്ല
ഇ ഭക്ഷണത്തിന് എന്തൊക്കെയാന്നിട്ട്
ഇന്ന് പ്രത്യേകിച്ച് എന്വാ ച ചീനി പുഴുങ്ങാൻ പറഞ്ഞോളൂ അങ്ങന ഇതാക്കാ കാശ് മതി തോന്നും
ആഹഹ
ഉച്ച ക്കത് മതിന്ന് പറഞ്ഞു വൈകുന്നേരം രാത്രി വല്ല കാപ്പി ഉണ്ടാക്കിയാ പോരെ
ആഹ ആ രാത്രി ചപ്പാത്തിയാ
ആ എങ്ങെന്തെങ്കിലും ആ ഉണ്ടായി കൊടുക്കും ചപ്പാത്തിയോ എങ്ക അപ്പൊ ദോശ അല്ലെങ്കിൽ ഇടിയപ്പ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഇണ്ടാക്കി കൊടുക്കും
ഉം
എന്താ പറയുന്നത് അല്ലെങ്കി എനിക്കിഷ്ടമുള്ള എന്ത അത്
അതെ സിനിമെക്കകാണലുണ്ടാ
സിൻമാ അങ്ങനെ വലുതായിട്ട് മൂവീസൊന്നും ഞാ തീറ്ററിൽ പോയൊന്നും കാണത്തില്ല അല്ലാതെ യൂട്യൂബി വരുന്നത് കാണും അല്ലന്ന് അല്ലാതെ കാണുന്നുണ്ട് അല്ലാതെ ടെലിഗ്രാമിലൊക്കെ ഇതുണ്ടല്ലോ
ആഹ ആഹ അങ്ങനെ കാണും ലിങ്കി ആ തിയേറ്ററിൽ പോയി കാണ
ഇല്ല ഇല്ല എനിക്കിഷ്ട്ടൊല്ലത് എനിക്ക് ആ വോയിസ് കേക്കുമ്പഴേ ആ വോയ്സ് കേൾക്കുമ്പോഴേ ചെവി വല്ലാത്തെ
അതെ ഭയങ്കര സൗണ്ടാണല്ലോ പിന്നെ ലൈറ്റൊക്കെ ഓഫാക്കി
എനിക്കതിഷ്ടല്ല ഒരു ടൈം ഞാൻ പോയിട്ടുണ്ട് പിന്നെ മാരേജ് കഴ്ഞ്ഞ സമയത്ത്
ആ
കൊണ്ട്പോയത് പക്ഷെ എനിക്ക് എനിക്കിഷ്ട ഇഷ്ടപ്പെട്ടില്ല എനിക്ക് പെട്ടെന്ന് അതിനകത്ത്ന്ന് എറങ്ങിക്കൊള്ളാൻവയ്യാത്ത വെപ്രാളായ്ര്ന്ന്
ആ
ഇപ്പോള്ളോരെല്ലാം തിയേറ്ററിൽ പോയല്ലേ കാണുന്നെ എല്ലാരും നമ്മള് പണ്ട് സിനിമ ടീവീൽ വരുന്നതും കാത്തിരിക്കൂല്ലേ
അതെ സൺണ്ടേ അതേപോലൊക്കെ ആവുമ്പോ നല്ല സിന്മാൾ നൗമിയോ ഓണം പെരുന്നാൾ ആ ടൈമിലൊക്കെ പുതിയ പുതിയ സിനിമൾ ഇടൊല്ലോ
ആ ഓണ സമയത്താണ് ഒരുപാട് സിനിമ
ആ ഓണം ക്രിസ്മെസിനൊക്കെ
സങ്ങളിലൊക്കെ വെറൈറ്റി മൂവീസ് ഒക്കെ ഇടോ തോന്നന്ന് ക നേരത്തെൊക്കെയി
ആഹ് ആഹ് അതന്നെ
മ്മ്
ടീല്ണ്ടോ വീട്ട്ല്ണ്ടോ
ആ് വീ ആ ഇല്ല ഇവിടെ എനിക്കിവ്ടെ ടി വി ല്ല ഇവിടെ മോൾക്കങ്ങനെ ഞാൻ ടി വി കാണിച്ച് കൊടുത്തിട്ടില്ല പിന്നെ എല്ലാരേലും ഫോ ള്ളോണ്ട് ഒര് ഫോണ്ല് ബിസിയായിരി
ശീലാവും കണ്ടാല്
ഉ ഉം ടി വി ഇവിടില്ല
ഉം
വീട്ടില് കുടുംബ വീടുകളിലുണ്ട് എന്റെ വീട്ട് കുടുംബ വീട്ടിലുണ്ട് ഇക്കാടെ കുടുംബ വീട്ടിലുണ്ട്
ഉം
അവിടെ പോവുമ്പോ വല്ല കാർട്ടൂണും കാണുന്നെള്ളു അല്ലാതെ സിനിമായിട്ട് അതും കാണത്തില്ല അങ്ങനെ സിനി ഇമ്മായിട്ട്
ഫോണില് കാണൂലേ
ഫോണില് അതിന് ഇഷ്ടപ്പെടുന്നേണെങ്കിൽ മാത്രേ കാണത്തൊള്ളൂ അല്ലാതെ പ്പൊഴും ഫോണിനങ്ങഡിക്റ്റായ്ട്ടുള്ള വ്യക്ക്ത്യ ല്ല
ആ ഏതാ ഇഷ്ടപ്പെട്ട സിനിമക്കേതാ കോമഡ്യാ
കോമ ആ കോമഡി ഫിലിംസാ തോനിം കാണുന്നത്
ആ കോമഡി പാടാണ്ല്ലേ
ആ അതന്നെ ചിരിക്കാൻ പറ്റൂ പിന്നെ ഹോ റ് കാണാറ്ണ്ട് എന്നാലും പേടിച്ച് വിളിക്കും
ആ കണ്ടാ പിന്നെ അന്നൊര് അന്നൊരു പേട്യാണല്ലോ അന്നൊരു പിറ്റ ഒരു പേട്യാണ്
അതുകൊണ്ട് ഭയ്ങ്കര ഇതാണ് അന്ന് ഇന്ന്പ്പോ രാത്രി കണ്ടിട്ട്കെടന്നാ പിന്നെ അന്ന് രാത്രിയില്
ആ നമ്മക്ക്ങ്ങനെ തോന്നും അവ്ടങ്ങനെ നെയലൊക്കെ കണ്ടാ അവ്ടെണ്ടോ ഇര്ട്ടൊക്കെണ്ടാവുമ്പൊര് പേട്യാണല്ലോ ഇണ്ടാവാതിരിക്കട്ടെ ആ
അങ്ങനെ അ പണ്ടത്തെ ഫീലിംഗെന്തായാലും ഇപ്പം കിട്ടത്തില്ല പണ്ട് നമ്മള് എല്ലാരൂടിം കൂട്ടം കൂടായ്ട്ട് ഇര്ന്ന്ണ്
മ് ആ ആ
അവിടെങ്ങനാ
ഇവടെ ഞാനും ഇതേ പോലെ ഫോണ് ആദ്യൊക്കെ എല്ലാ സിനിമിം കണ്ടീനി ഇപ്പോ അങ്ങനെ വല്ലാതെ കാണ്ലില്ല ആ ഫോണില് ഫോണിലിങ്ങനെ ഓരോ പാർട്ട് ഇങ്ങനെ ഫേസ്ബുക്കിലക്കെ ഇങ്ങനെ വരുമ്പോ നമുക്ക് ഇഷ്ടപ്പെെട്ടതാണെന്നുണ്ടെങ്കില് യൂട്യൂബില് സെർചെയ്ത് കാണ അങ്ങനെയ അല്ലെങ്കി പിന്നെ പാട്ട് പ പാട്ടൊക്കെ കേൾക്കാം അങ്ങനെയൊക്കെ
ആ ഞാനും അങ്ങനെയൊക്കെ തന്നെയാ ഫിലിം കാണുന്നത്
ന്താാവുമ്പോ
അതിന്
ഉം
അങ്ങനെയൊക്കെ വേറെന്തൊക്കാ ഹലോ
ഹലോ ആഹ
ന
വോയിസ് കൊറയുന്നണക്കാ ഒരു ഫീല് വോയിസ് കൊറയുന്നു കേക്കുന്നില്ല ഇങ്ങോട്ട്
ആഹ ആഹ ചെല ടൈമില് കൊറയ്ണ്ടാവുന്നല്ലെ
ആഹ തെ ഇതിന്റെ ഇതായോണ്ടായിരിക്കും
ആ റേയ്ഞ്ചിന്റെ എന്തോരിഷ്യൂസൊക്കെ ഉണ്ടാവു
ഉം അവിടിപ്പ മഴയൊക്കെ ഉണ്ടോ
ഇവിടെ എപ്പൊ വെയ്ലർച്ചു ഞാനിപ്പ ഫോൺ വിളിച്ചപ്പ ഇപ്പൊ നല്ല വെയ്ലാണ്
വെയ്ല് വെയ് ല് എന്തിരുന്നാ പറയുന്ന വെയ്ല്
വെയ്ലറച്ചു പറയും നിങ്ങളവടെ എന്താ പറയാ
വെയ്ലറച്ചു ന്നാ
ആഹ വെയ്ല്ണ്ട്നില്ലർ
ആഹ് അല്ല ഞമുക്ക് ഈ അച്ചടി ഭാഷായൊണ്ട് അങ്ങോട്ടുള്ള ചില വാക്കുകളൊന്നും പിടി പെട്ടെന്ന് മനസ്സിലാവത്തില്ല മനസ്സിലാവും പക്ഷെ
അതെ കോളെയ്യുമ്പ പല ആൾക്കാരും പല തരത്തിലുള്ളതായൊണ്ടേ നമ്മുക്കന്നെ ഒരു ബുദ്ധിമുട്ടാ എന്താ നമ്മള് പറയണ ഓല്ക്ക് മനസ്സിലാവൂല്ല ചെലതൊ അല്ല ചെലതൊക്കെ മനസ്സിലാവും നിങ്ങളെന്താ പറയലന്നെ
ഞാൻ ഇപ്പ ഇങ്ങള് പറയുന്നത് കൊറച്ച് ഇപ്പ വെയ്ലർച്ന്നർഞ്ഞില്ലേ ആഎന്തായ്ല് അത് എനിക്ക് മനസ്സിലായ് വെയ് ല്നല്ല വെയ്ലായ ത് ക്ഷെഞാഇങ്ങനെ ആട്ട് ആത്യായിട്ട ഇങ്ങനെ കേൾക്കുന്നത് അതുകൊണ്ട്
അവടെ ഇയ്നെന്താ അങ്ങനെ ഇണ്ടാവുമ്പ പറയാ
ങ്കി ന്നല്ല വെയ്ലായി വെയ്ല് നല്ല വെലുണ്ടെന്ന് പറയത്തേഒള്ളു
ആ ശുദ്ധ മലയാളം പറയുമ്പോ നല്ല വെയ്ലുണ്ട് പറയും പക്ഷെ നമ്മളി മല മല പുറം ഭാഷ പറയുമ്പോ എന്താ ആ വെയിലർച്ചു ഇച്ച് പജ്ജു എന്നൊക്കെ പറഞ്ഞ് ങ്ങാണ്ട് ആ ഒരു
ആ വായിച്ചലായി പാത്തമ്മാര ആട് നിന്ന് ഇതൊണ്ടല്ലോ നോവൽ അത് അതിലൊക്കെ അങ്ങോ ട്ടുള്ള ഭാഷേലല്ലേ ബഷീറഴുതിയിരിന്നത്
ആഹ് ബുക്കൊക്കെ വായിക്കലു ഉണ്ട് ലേ അപ്പം പണ്ടങ്ങാന് വായിച്ച ബുക്കാ പത്തമാന്റെ ആടും ബഷി റൊക്കെ. ഞാനും വായിച്ചിനി പണ്ട് നല്ലോണം വായി ച്ചിനി അ ഈ ബഷീറിന്റെ ക ഉം അന്ന് ഒക്കെ അത് കണ്ട് കാണ്ടയി പറയ്ണെ ഒര് ബുക്കില് പറയണ്ടി എന്താ നെയ്യും പഞ്ചസാരിയൊക്കെ മിക്സാക്കിക്കാണ്ട് കഴിക്കും അ ങ്ങനെ എന്തോര് ഇത് വായിച്ചീനയ്ല് ഇന്നട്ട് ഞാനത് കണ്ട് ങ്ങാണ്ട് നെയ്യ് കൊണ്ട്രുമ്പം നെയ്യും പഞ്ചസാരിം ഇതാക്കിയാണ്ട് അത് അതുപോലെ ഇതാക്കിക്കാണ്ട് കഴിക്കലൊക്കണ്ട് ഇപ്പൊ നിർത്തിയങ്ങനെ അങ്ങനെക്കെ കയിക്കും അന്ന് അതേപോലെ ബുക്ക് ഞാനും കൊറെയൊക്കെ ബുക്ക് വായിച്ചീനി പിന്നെ ബുക്കൊക്കെ വായിക്കുമ്പോ ഒറക്ക് വര്വ. അന്നും ണ്ട് പിന്നെ നല്ല സ്റ്റോറിയാളൊക്കെണെങ്കി വായിക്കുട്ടോ ഇപ്പൊ ഫോണില് വായിക്കലണ്ട് കഥകള്
എന്ത് ഡൗൺലോഡ്യ്തിട്ട് വായിക്കുന്നേണോ അതൊ ക് ബു
പ്ണ്ടേനി ആ ആപ്പില് ആപ്പിൽ കേറികാണ്ട് നമ്മൾ സൈൻ ചെയ്ത്കാണ്ട് നമുക്ക് ഡെയ്ലി ഓരോ പാർട്ട് അങ്ങനെ വായിക്കാം അങ്ങനെ ഒരു കഥ വായിക്കും. പിന്നെ റഫർ ചെയ്താലൊക്ക അങ്ങൻ ക്കെണ്ട് ഇല്ലെങ്കിൽ ഒരു പാർട്ട് വായിക്കാ അടച്ച് നമ്മള് പൈസ അടച്ചാലമ്മക്ക് കൊറേ വായ്ച്ചാ. അങ്ങനേനി ഞാൻ പൈസ ഒന്നും അടക്കാതെ അങ്ങനെ ഫ്രീ ആയിട്ടുള്ളതാ നോ
ഫ്രീ ആയിട്ട് വയ്ക്കുമ്പോഴത്തേക്ക് ഫുള്ള് കഥ കിട്ടോ
ഒരു പാർട്ട് കിട്ടുള്ളൂ പിറ്റത്തെ പാർട്ട് ആ ഒരു ദിവസം ഒരു പാർട്ട്. പിറ്റ ത്തീസം അടുത്ത ഭാഗം. അങ്ങനെ അങ്ങനെ കിട്ട. പിന്നെ നമ്മൾ ആരെന്നും റഫർ ചെയ്താല് കിട്ടും
ആ ആ എനിക്കൊരു സ് തുടങ്ങിയാലേ അത് കംപ്ലീറ്റ് ചെയ്യുന്ന ഭയങ്കര ആകാംക്ഷ
ആഹ് ഞാനും പറ്റുവൊന്നൊന്നും അറിയില്ല ഇനി പിന്നെ അങ്ങനെ മൂന്നീസം ട്രയൽ ഉണ്ടും ഫ്രീ ആയിട്ട് അപ്പൊ ട്രയലന്നെ ഒര് വിധം വായിച്ച് കൊ
എ ആഹ്
കൊയപ് പൊന്നില്ല. വായിക്ക്മ്പോ പിന്നെ നമ്മക്ക് ഈ സീരിയലും ഒര് ഇൻട്രസ്റ്റ് ആണല്ലോ. അയ്ൻ്റെ ബാക്കി അറ്യാന്
നമുക്കിത് വായന ആകുമ്പഴ്ത്തേക്ക് ഒരിച്ചിരൂടെ അക്ഷരങ്ങളൊക്കെ
ആഹ് അത് കൊറെ ഭാഗങ്ങളുംണ്ടേ നി. കൊറേ കട്ട് കൊറെ വായി ച്ചും അങ്ങനെയൊക്കെ ഫുള്ളാക്കി. കൊഴ്പ്പൊന്നില്ല. നല്ല രസള്ള കഥകളൊക്കെ തന്നേനു
ഉം
പിന്നെപ്പോ
പിന്നെ
വേറെന്തൊക്കെയാ
നിങ്ങളടെ ഹോബിയൊക്കെ വായനന്നെ?
പാട്ടാണ് മെയിന് പാട്ടൊക്കെ കേക്കല്
പാട്ടു പാടോ
പാട്ട് അങ്ങനെ പാടൊന്നുല്ല
സ്കൂളില് പഠിച്ച സമയത്ത് പരിപാടി ലൊന്നും
പരിപാടിയിൽ പാടിയിട്ടുണ്ട്. അതിന്റെ ഡാൻസിനൊക്കെ കൂടേനി
ഒപ്പനെളല്ലാത്തല്ലാത സാധാ ക്ലാസിക്കല് ഇങ്ങനെ ഡാ
പിന്നെ മാത്ട്ടാൻസിനൊക്കെ കൂടീക്ക്ണ് അ ദൂംചാല് ഒക്കെ പർഞ്ഞ പാട്ടില്ലേ കട്ടുറുമ്പിന് കല്യാണം അതൊക്കെ കേട്ട് ഡിഗ്രി പഠിക്ണ തെങ്ങനൊക്കെ കൾച്ച്ക്ക്ണ
ആ ആഹ്
ഇപ്പൊ മോള് കളിക്ണണ്ട്. സ്കൂൾല്. അയിനോടൊക്കെ ൻക്ക് നല്ല താൽ ശരിയാണ് പാട്ട് ഡാൻ തെ മാരി പാട്ട് കേക്ണഹ് ഇഷ്ടാ. കാര്യായ്ട്ട് ഹിന്ദി പാട്ട്. ഞാൻ മലയാളാണെങ്കിലും ഏത് പാട് ഫോന്ലും ല്ല പാട്ടൊക്കെ കേക്കു ഇയ് കേക്കലുണ്ടോ പാട്ട്
ഉം എന്ത് എത്ര വരെ പഠിച്ചിട്ടുണ്ടാവും
ഡിഗ്രി കഴിഞ്ഞു പിന്നെ കമ്പ്യൂട്ടർ കോയി
ഏത് കോഴ്സ് എടുത്തത് ഡിഗ്രിക്ക്
ബി എ. ബി എ ആ ബി എ ആണ് എടുത്തത്
ബീയെക്ക് ഏതാ
ബി എ സോഷ്യോളജി
സോോളജി ഇവിടെ പ്രൈവറ്റ് ആയിട്ടാണ് അതല്ലാതെ ഗവൺമെന്റ് ഇല്ല
അല്ലല്ല ഒരേ പോലെ ത്തായിട്ട് വേറെന്തൊക്കെണ്ട്?
വേനങ്ങ ഇങ്ങനെയൊക്കെ പോന്ന്
ആഎന്നഒക്കല്ലേ
ഓക്കെ ശരി. ആ